ഹലോ
പറയൂ കേൾക്കണില്ലേ
ആ ഇപ്പൊ കേക്കണ്ട് ആദ്യം കേട്ടില്ലേ എടുക്കണ എടുത്തതൊന്നും കേട്ടില്ല ആറ് ഉ ഉ ഉ ഉ ചെല സമയത്തൊക്കെ പെട്ടെന്ന് കേക്കും ചെലപ്പോ കൊറെേ കട്ടായിട്ടാ കേക്കി
ആ അതെ അതെ
ഉം എന്താ പരിപാടി
എന്താ പരിപാടി പണി ആ പണിയൊക്കെ ഒരുങ്ങിയിരിക്കാണ്
ഇല്ല ഇരിക്കാനയിട്ടില്ല രാവിലത്തെ തിരക്കുണ്ട്
ആ ഉ എല്ലായിടത്തും അതുന്നെ മക്കള് പോയി ഇനി നമ്മളെ പണിയെടുത്ത നമ്മള് ക്യാ
ഉം ഡയലി ഇല്ല പരിപാടിന്നെയല്ലേ മഴല്ല ഉ നമ്മളെ വയറിന്റെ പ്രശ്നണല്ലോ ഡയലിണ്ടല്ലോ ഇണ്ടല്ലോ ഏ മൂ മൂ
ആ ഓ ആ ചായുടി കഴിഞ്ഞു ചോറായി ഉപ്പേരിയയി
ഉം
മാമ്പർറുപ്പേരി ഉണ്ട്
മമ്പയർ അതെന്താ അങ്ങനെ വെക്ക മമ്പയർ
അത് നമ്മള് ഉ വെള്ളത്തിൽ വറ്റിച്ച് കാണ്ട് അങ്ങനെ ഉള്ളിയൊക്കെ ആ ഞാൻ ഇന്നലെ തലേന്ന് ഇട്ട് വെക്കാൻ മറന്നു പോയി ആയില് ഞാൻ ഇന്ന് രാവിലെ എട്ടങ്ങാണ്ട് എന്നാല് വേഗം വേ വേവായി ഉ
ആഹ് ഉം എന്നിട്ട എങ്ങനെ ഉള്ളി വാട്ടിട്ടോ എങ്ങനെ?
ആഹ എന്നി്ട്ട് വെന്ത് കഴിഞ്ഞിട്ട് വെള്ളത്തിൽ വെച്ച് വറ്റിച്ചിട്ട്- ഉള്ളി ഉള്ളി എണ്ണേല് വെളി ച്ചെണ്ണയിൽ വാട്ടി-
ആഹ്
ആയിക്ക പാല് ഒയിക്ക അപ്പൊ നല്ല ടേസ്റ്റ് ആവും-
ഉം മസാല- ഇല്ലില്ല ഞാ വെച്ചിട്ടില്ല അതാ ഞൻ ചോദിച്ച
മസാല ഇട്ടണ്ട മസ് സാല ഇടണം എന്നില്ല മല്ലിപ്പൊടി മാത്രംഇടാം വാണെങ്കി-
ഞമ്മടെ വല്യ ഉള്ളിയോ?
ആഹ് ചെറിയ ഉള്ളി-
ചെറിയ ഉള്ളി ആഹ് തൂമിക്കുക ആഹ് അപ്പ മനസ്സിലായി- ആ കുക്കറില് വേവ്ച്ചിട്ട് ആ ആ കുക്കറില് വേവ്ച്ചിട്ട്- ത് - തൂമിക്കാ അല്ലെ ചെറിയ ഉള്ളിൽ ആ ശരി അങ്ങനെ വെച്ചിട്ടില്ല- നോക്കണം ഒരു ദിവസം മക്കൾക്ക് പറ്റ അറിയില്ല മക്കള് വെറും-
അത് ഫുൾ മറ്റേ നമ്മള നാടൻ കൂട്ടാനല്ലേ-
അതെ അതെ ഞാൻ മത്തന ഇട്ടിട്ട് അങ്ങനെ വെക്കലുണ്ട്-
ട്ടാനല്ലേ?
ഉം ഉം മക്കക്ക് വ അങ്ങനെന്നയ്- എന്റെ ചെറിയ മോന്-
ആഹ് ഒക്കെ മക്കൾക്കൊക്കെ മക്കൾക്കൊക്കെ ചിക്കനും- മട്ടനും മാത്രം മതി- ചിക്കനും-
ചിക്കനും ബീഫും ഒന്നും വേണ്ട അങ്ങനെയല്ല മീന് മാത്രം-
എന്റെ മക്കക്കൊക്കെ ചിക്കൻ ഒണ്ടേ മാത്രേ ചോറ്പോള്ളു- ഇന്നാളി ഞാൻ എങ്ങനെങ്കിലും കാട്ടിയാണ്ട് ഏ ഏല പച്ചേലെ കേ എടുത്താണങ്ങനെ കൊടുക്കലുണ്ട് ക്യാരറ്റും ഇതൊക്കെ എങ്ങനെങ്കിലും വയർ ഒറ്റയ്ക്ക് ചെല്ലണ്ടേ കാൽസ്യം
അതെ അതെ ആ ആ ഞാൻ കൊറച്ചു ദിവസം മുമ്പേ കുറച്ചു ദിവസം മുമ്പേ ഒരു കുട്ടിക്ക് ഫോൺ ചെയ്തപ്പളേ ആ കുട്ടി പറയാണേ അവരെ അവർക്ക് അവളെന്തോ ജോലി ചെയ്യാണെ അവിടെ എവിടെ കുറച്ച് ലോങ് ആയിട്ടൊരു ഹോസ്റ്റലിൽ എന്തോ ചെന്ന് ജോലി ചെയ്യാണ് അപ്പൊ അവൾക്ക് വിറ്റാമിൻസ് ഒന്നും കഴിക്കാൻ ടൈമില്ല ഈ ജോലി ആ ജോലിന്റിടയിൽ ഇല്ലല്ലെ അപ്പൊ ആ കുട്ടി പറ പറയാണ് എന്താ ചെയ്തു വെച്ചിരിക്കുന്നോ എല്ലാ നട്സുകളും പൊടിച്ചു വെച്ചിരിക്കത്രേ നമ്മളെ ആ അണ്ടിപ്പരിപ്പ് എന്നപോലെ നിലക്കടല അങ്ങനെ എന്തൊക്കെയൊ കൊറേ നട് ട്സുകളുടെ പേര് പറഞ്ഞതെ ഒ ക്കെ പൊടിച്ചൊരു പൊടിയാക്കി വെച്ചിട്ട് രാവിലെ എണീറ്റുടനെ പാലില് ഞമ്മള് കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കില്ലേ
ആ ആ
ആ അതുമായിരി ഇങ്ങട്ടെ ജൂസാക്കീട്ടെനമ്മളെ കുടിക്കലാത്രേ എന്നിട്ട് അത്ര ജോലിക്ക് പോവലെ ആ അപ്പൊ ഞാൻവിചാരിച്ചെ അതു നല്ലൊരു ഐറ്റാണ് ഈ മക്കളൊ ക്കെ അങ്ങനൊക്കെ കയി
ഉം
ആ കൊറച്ചു മധുരം ശർക്കര ചേർത്തിട്ട് രാവിലെ അത് കുടിച്ചിട്ടാ ജോലിക്ക് പോവലെ അപ്പൊ ശരീരത്തിലെ കൊറെേ വിറ്റാമിൻസും ചെല്ലും അല്ലാതെ ഞങ്ങക്ക് കയിക്കാൻ ടൈമില്ല
എങ്ങനൊക്കെ കയിപ്പിക്കണ്ടു അങ്ങനൊക്കെ നോക്കാം ആ
സ്വയം ചെയ്യാണ് ആരു ഇല്ല അവളൊരു ഹോസ്റ്റ ഇല്ല അവിടെനിന്നിട്ട് ജോലി ലിയും പഠിപ്പുക് എല്ലാം കൂടി ഇത്രേ അപ്പൊ അവിടെ ക്യാന്റീങ്ങ്ത്തെ ഫുഡഡാണ് അപ്പൊ
അ അല്ല ഇപ്പ അങ്ങനെ വാ ഇപ്പ അങ്ങനെ വാങ്ങാനും കിട്ടും അങ്ങനെ പലേനട്സുട്ടാ ടി ആഹ് ഇപ്പ യു ആഹ് നമ്മ സോഷ്യൽ മീഡിയ ഇതൊക്കെ ഉണ്ടല്ലോ?
ആഹ് ആഹ് പാക്കറ്റുകളില്. അതന്നാ ഷെരിപ്പ് ചെലപ്പ സ് ചെലത് നല്ല ക്ലിയർ ആയിരിക്കും. ചെലത് അത്ര പെർഫക്ട്
അത് നമ്മള ഹോ ഏ നമ്മള് വീട്ടില് നിർമ്മി അത്ണ്ട്
ആഹ് അങ്ങനെ സത്യമായിട്ട് കാണുന്നതൊ ക്കാണെങ്കി നമ്മള അടുത്തൊക്കെ ഉണ്ടെങ്കിലെ ള്ള ഉം ഞങ്ങളവിടെ അടുത്തൊരു വീട്ടില് നെയ്യ്ണ്ടാക്കി കൊടുക്ക്ണ്ട്, ലൈവായിട്ട് ഞമ്മള അടുത്ത വീട്ടിൽ തന്നെയാണ്. നല്ല പെർഫെക്ട് നെയ്യാണ്.
ആഹ്
പാല് പാലൊക്കെ വാങ്ങീട്ട് പേക്കാക്കിട്ട് അരായായിട്ടും കാലായിട്ടും അങ്ങനെ അങ്ങനെ നമുക്ക് കാണുവാണെ ഞമ്മക്കത് ശരിയായിരിക്കും. പിന്നെ കുടുംബശ്രീന്റതും ഉഷാ ആഹ്
ആഹ് ആഹ് അവിടുന്ന് വാങ്ങാറുണ്ടോ ഇങ്ങള്?
കുടുംബശ്രീന്ന് ഞാൻ എടുക്കുവാ ഇവിടെ അടുത്തുണ്ട്, കുടുംബശ്രീന്റെ മില്ല്. ആഹ്, ഇബ്ടുന്ന് കൊറച്ച് പോയാ മതി. അപ്പോ കൊറച്ച് മുന്നേങ്ങനെ മ ഈ മസാലന്റെ പുട്ട് പൊടിയൊക്കെ ഉണ്ടല്ലോ.
ആഹ്.
ആഹ്, നല്ല ടേസ്റ്റ് ആയിരുന്നു. അത് അവരന്നെ അത് വറുത്ത് പൊടിച്ച് അവര് റെഡിയാക്കാണ്.
ആഹ്
ആഹ് അതിലാണ് ഞമ്മളെ കുട്ടികൾക്കിള്ള അംഗലവാടി പൊടി ഇണ്ടല്ലോ?
ആഹ്
ആഹ് അത് അവര് നിർമ്മിക്കും. അത് അവര് നിർമ്മി ക്കണണ്ട്, അത് ഇവ്ട ആഹ് ആ അത് നിർമ്മിക്കുന്ന ഒരു മില്ലാണ് ട്ടോ അത് അവിടുന്ന് എത്ര ഞമ്മള് വലിയ ലോറില്ലേ ലെയലന്റ് പോലെ ആ അതില് കയറ്റീട്ട് എല്ലാ അങ്കലവാടിക്കും എല്ലാ ജില്ലയിലെ അങ്കലവാടിക്ക് എത്തിക്കണത് ഇവിടുന്നാ
ആ ആ
ആ ഒരുപാട് സ്ത്രീകൾ വർക്കെയ്യുന്നുണ്ട്
ആ
ആ ഞങ്ങളൊരു ദിവസം അത് കണ്ടു പോയി കണ്ടിരുന്നു
ആ അപ്പ അങ്ങനുണ്ടല്ലോ ഇപ്പൊ വീട്ടിൽ ആരും ഇരിക്കണില്ലോ ഒക്കെ ഇങ്ങനെ പണിക്ക് പോവല്ലേ സ്ത്രീകളൊക്കെ
ഉം നല്ല ഞമ്മളാ പഠിച്ചിരുന്ന കാലത്ത് ഞമ്മുക്ക് ജോലി ചെയ്യാനും പഠിക്കാനും ഒന്നും ആരും സ പോട്ടുണ്ടായിരുന്നില്ല ഒക്കെ വേഗം കല്ല്യാ ല്യാണം കഴി ക്കണം ന്നില്ല ഒരു മൈന്റായിരുന്നു അപ്പൊ നമ്മള് ഈയൊരു ഈയ സമയത്ത് എത്തിയപ്പോ ഞമ്മക്ക് അന്ന് ഉണ്ടായിരുന്ന ഞമ്മക്ക് തന്നെ ഇപ്പ ഞമ്മക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്ന് ഏൺ ചെയ്യണം ന്നുള്ളൊരു മനോഭാവായില്ലേ ഇതന്നില്ല ഇത് നമ്മളെ പഠി ടൈമിലില്ല ഇപ്പൊ ഞമ്മക്ക് അങ്ങനത്തെ ഒരു ചി വന്നപ്പോ എല്ലാരും എന്തെങ്കിലും ഒരു മേഖലേക്ക് എത്തിപ്പെടാൻ വേണ്ടി പരമാവധി ശ്രമിക്കും
കൊറെ പ്രായായി കഴിഞ്ഞപ്പോഴാണ് ഒക്കെ മനസ്സിലായത്
വച്ചാല് ഇപ്പത്തെ ഒരു സാഹചര്യത്തിൽ ജീവിക്കണങ്കില് രണ്ടാൾക്കും ജോലി വേണം ഫാദറിന് മാത്രം ഉണ്ടായ നട ക്കൂല ആ ഒര് ആ ഒരു തിരിച്ചറിവാണ് ഇതിക്ക് എത്തിക്കാൻ കാരണം തന്നെ ഇപ്പത്തെ ഉം ഉം വിലവർധനവിന്റെ എല്ലാം കൊണ്ടും ഉള്ള ഒരു പ്രയാസം ഞമ്മക്ക് ചെറിയൊരു വേദനന്നല്ലേ എല്ലാത്തിനും വില കൂടല്ലേ
അതന്നെ എല്ലാ സാധനം നോക്കുവേത
നമ്മള് വീട്ടിലിരിക്കണോലും കൂടി എന്തെങ്കിലും ഒരു ജോലിക്ക് ഇറങ്ങണം ന്നുള്ളൊരു മനസ്താപം എല്ലാർക്കും വന്നിട്ടുണ്ട് ഉം ഇപ്പൊ ഒരു കുറച്ച് വിറക് വാങ്ങാണെങ്കിൽ എന്തൊരു ചാർജ് ഞാൻപ്പ രണ്ടി മുമ്പേ വറകിനന്ന് ചോദിച്ചു ഞാന് വില ഏഴായിരം രൂപയാണ് പറഞ്ഞു
ആ വറഗിന് നല്ല വലയാണ് ഞാനിപ്പോ രണ്ടു മാസത്തോളായിറ്റ് വിറകില്ലാത്തൊണ്ട് അ വിറക്കൊക്കെ പറ്റക്കെ കഴിഞ്ഞഞ് കറണ്ട്റ്ടുപ്പുല്ല ഗ്യാസ് സഇല്ല ഇക്ക് എന്നിട്ട് ഇപ്പൊ ആകട്ടെ ഇടങ്ങറായിട്ട് അ ഗ്യാസ് ഞങ്ങക്ക് ബുക്കില്ല അപ്പൊ എനിക്ക് ബുക്കില്ല ഗ്യാസിന്റെ അപ്പൊ ഇമ്മാന്റെ പേർക്കഎടുത്ത ത് അത് വേറെ സ്ഥലത്തണത് അപ്പോഞാന് വേറൊരു സ്ഥലം താണ് താമസിക്കണം അപ്പൊ അവിടുത്തെ ഇങ്ങോട്ട് പറ്റ റ്റൂല അപ്പനി എനിക്കായിട്ട് സ്വന്തമായിട്ട് വേറെ ഒന്ന് എടുക്കണം ആദം അപ്പൊ ആങ്ങോട്ട് ബുദ്ധിമുട്ട് ട്ടിലായിരുന്നു ഇപ്പോ ശരിയായി ഇപ്പൊ കുറച്ച് വറകൊക്കെ കിട്ടിയപ്പൊ
അ ഉം കറന്റടുപ്പും ഇല്ലെങ്കിൽ ഉണ്ടായാലും കൊറേ ഇതാണ്
ആ ഇപ്പൊ വാങ്ങി കറന്റെ അടുപ്പ്
ഉം നടക്കൂലേ രാവിലത്തെ രാവിലത്തെ അഒരു ടൈമുണ്ടല്ലോ അതെ ആ അത് ശരി
ഒന്നാമത്തെ ഒന്ന ഒരാള് ഒന്നാം ക്ലാസ്സിലന് വലിയകുട്ടി ട്ടി രണ്ടാം ക്ലാസിലാണ് ചെറിയ കുട്ടി എൽ കെ ജി ആണ് ഉ അപ്പ പാട ഒരു ബുദ്ധിമുട്ടില്ലായിന് ഇപ്പൊ ശരിയയി ഇപ്പഅൽ ഹംദുലില്ലാഹ്
ആഹ ചെറിയ പ്രയാസല്ലത്
എന്താ എത്ര കുട്ട കുട്ടികളാണ്
ചെറിയ മോന് അഞ്ചില്
ആഹ ആഹ
ഉം രണ്ടാളും നല്ല ഡിഫറൻസ് ഉണ്ട് ഒമ്പത് വർഷം ഒമ്പത് വയസിന്റെ മാറ്റുണ്ട് ഉം അതുകൊണ്ട് ഇപ്പൊ ചെറിയ ആള് വിടല്ലേ
ആഹ ആഹ
ആഹ വ്ടല്ല ഇലക്ട്രീഷ്യന ആണ് വിദേശത്താണ്
ആഹ
അതന്നെ അപ്പൊ അങ്ങനെ നമ്മളെ ഈ സാഹചര്യത്തിൽ ജീവിക്കണെങ്കിൽ നമ്മളെ മക്കളെ എല്ലാ കാര്യങ്ങളും നേടണെങ്കിലും ഇപ്പത്തെ ചുറ്റുപാടിന അനുസരിച്ചിട്ട് ഞമ്മള് ഇറങ്ങിൻ ഞമ്മൾ ഇറങ്ങി
നമ്മള ഏതായാലും ഇങ്ങനെഞ്ഞ നമ്മള മക്കളെ നമ്മള് വിജയിപ്പിക്കുക എങ്ങനെയെങ്കിൽ മ്മക്ക് എന്തൊക്കെ പറ്റണോ നമ്മൾ നമ്മളും ചെയ്യ
അതെതെ ഉം ഉം നമ്മളിപ്പോ നമ്മള് ഡയറക്ട് നല്ലൊരു വഴിയിലൂടെയാണ് നമ്മള്മ്മ തെറ്റായിട്ടില്ല റോങ് ആയിട്ടില്ല ഒന്നും തീരുമാനങ്ങൾ എക്കാതിരുന്നാ തന്നെ നമ്മ ജീവിതം ഒരുപാട് വിജയത്തിലെത്തിക്കും എവിടെ ആരു മുന്നിലും ഒരു റോങ് ആയിട്ടുള്ള ഒരു സന്ദേശം ഒരിക്കലും കൊടുക്കാൻ പാടില്ല ഇപ്പൊക്കെ ഭയങ്കരം പ്രശ്നങ്ങളാണല്ലോ പണം പ പെട്ടെന്നുണ്ടാക്കാല മാർഗ്ഗങ്ങങ്ങള് തേടി പോവാണ് ഇപ്പോ ഉ അപ്പ അതാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് പെട്ടെന്ന് പണം എങ്ങനെ ഉണ്ടാക്ക എന്നുള്ളരു ചിന്തയാണ് അപ്പൊ നമ്മള് ലഹരി മാഫിയയിലും അ അതിലൊക്കെ പെട്ട് നമ്മുടെ ജീവിതം പാടെ സമൂഹത്തിന് ഒരു വിലയില്ലാതായ ഒരു ചുറ്റുപാടിലേക്ക് മാറ്റും ഉം പിന്നെ അങ്ങനെ പണം നമ്മൾ ഉണ്ടാക്കിയാലോ നമുക്ക് സമൂഹത്തിൽ വില ഇല്ലല്ലോ
അതെ
ഉ ഞമ്മളൊരു കൂലി എടുത്ത് എടുത്തിട്ട് നമ്മൾ അധ്വാനിക്കണതെങ്കിലും നമുക്ക് നല്ലൊരു നിലവാരം ഉണ്ടാവും സമൂഹത്തില് ഇത് ആഹ അത് ലഹരി മാഫിയ അങ്ങനെയൊക്കെ ഉള്ള പരിപാടി കൂടെൊക്കെ
എന്ത് പണിക്കും എന്ത് പണിക്കും അതിന്റെേതായ വിലയുണ്ട് അത് ഏത് ജോലിയാണെങ്കിലും
അതെ അതെ
നല്ല ആത്മാർത്ഥമായി ഏത് ജോലി ചെയ്യുകയാണെങ്കിലും അതിന്റേതായ ഒരു വിലയുണ്ട്
അതെ അതെ നമ്മള് കണ്ടെത്തണം ഏതാ നല്ലത് തെറ്റ് ഏത
അതെ ആഹ ഓക്കെ അതാ ശരി